ഹലോ, ആഹ് കേക്കാമോ?
ആഹ് കേക്കാം, കേക്കാം. ഈറംബുട്ടാനെ ആ ശെരിക്കും ആ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുവോ?
ആഹ് വിടെയൊക്കെ ഉണ്ട് വീടുകളിലൊക്കെ ഉണ്ട്.
നമ്മടെ ഇവിടെ ഇങ്ങനെ ഒരു നമ്മ ഇങ്ങനെ നടന്നു പോകുന്നടുത്ത്, ഒരു വീട്ടില് ഇഷ്ടം പോലെ പിടിച്ചിക്കുന്നു ഇഷ്ട ഇഷ്ടം പോലെ പക്ഷെ അവരൊന്നും ഒരെണ്ണം പോലും ഒരു മനുഷ്യനും കൊടുക്കത്തില്ല.
അയ്യോ തൊഴിഞ്ഞു പോണ സാനങ്ങളല്ലേ.
ആയി പിച്ചി ഇട്ട്. എല്ലാവർ ഈ എന്താ വിക്കത്തില്ലയോ ഇങ്ങനെ മൊത്തത്തില് എടുത്ത്. ത്തോ എടുക്കാൻ വരുംല്ലേ ക
ആഹ് കാ മൊത്തത്തില് ഇതില്കൊടു കടക്ക് ഇതെവര് വാങ്ങ വിക്ക. വ്ക്കാൻ വേണ്ടിട്ട്,
ആഹ് അതെ അങ്ങനെള്ളോർക്ക് കൊടുക്കുന്നല്ലാതെ. ഒരു മനുഷ്യന് ഒരു സാനം കൊടുക്കത്തില്ല പിന്നെ. ആഹ് ആ പുളിയുണ്ട് പുളിയൊക്കെ ആയ്ലാരെങ്കിലും. ആ എടുത്ത കഴിഞ്ഞ അവരോട് പറയാ അവടെ ഇടാൻ പറയ.
അയ്യോ അപ്പൊ അവര് കൊടുക്കാത്തോരാണ? ഒള്ളോര് കൊടുക്കൂലന്ന് പറയണെക്കാം. പാവങ്ങള് കൊടുത്താലും ഒള്ളോര് കൊടുക്കൂലന്ന.
ഇങ്ങനെയൊക്കെള്ള ആൾക്കാരാണ്.
ആഹ് ഇവിടെക്ക ട വീടുകളില് എല്ലാം ഉണ്ട്.
ആ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് ഞങ്ങടെ ഈ കൊച്ചിച്ചന്റെ വീട്ടിലേ ഉള്ളു പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട്. പോന്ന സമയത്ത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്, പക്ഷെ അവരുടെ വീട്ടിൽ. ട്ടില് അവർക്കൊരു കടയുണ്ട് ആ കടേലും ഈ സാധനണ്ട്. അതും ഭയങ്കരായിട്ട് അത് ചെറിയൊരു മരവാന്നെ. അയ്യോ അയ്നാത്ത് ഇഷ്ടം പോലെ കായ പിടിക്കുന്നേ.
ഉം ഇവിടെ ഈ ഒരു ചെറിയ മരാണ് വസ് പക്ഷെ വർഷങ്ങള് കൊണ്ട് നട്ട്ട്ട് അവർക്ക് ഒരു പ്രയോജനല്ല. ഞാൻ ഈ മരുന്ന്. പറഞ്ഞു കൊടുത്തേന് ശേഷം ഇപ്പൊ മൂന്ന് നാലാത്തറാ വർഷോണ് ഈ കായ്ക്ക
അന്നേരം തരുവോ ആ ചേച്ചിക്കൊക്കെ തരുവോ?
ഇല്ല ഞാൻ പറച്ചെടുക്കും അവരൊന്നും പറയെന്നുല്ല,
പറയത്തില്ല,
എന്റെ വീടിന്റെ സെൻസൈടിൽ കൂടിയാ കിടക്കുന്നത്,
ആഹ്, ഹാ, ഹാ, ഹാ.
അവരൊന്നും പറയത്തില്ല, അവര് പറയും നിനക്ക് ആവശ്യമുള്ള നീ പറച്ചോ നീയല്ലേ മരുന്ന് പറഞ്ഞു തന്നേന്ന്,
ആഹ് അങ്ങനൊള്ള ആൾക്കാരാവുമ്പോ നല്ല എന്താ എന്തിനാ നിങ്ങള് പറച്ചേന്ന് ചോദിക്കുവല്ലല്ലോ,
ആഹ് അതാ,
അതെ അങ്ങനെ,
വേറെ ചെലരാണെങ്കി എന്തിന് എന്റെ വസ്തു കേറി ഇതെടുത്തതെന്നൊക്കെ ചോദിക്കത്തില്ലേ
അതെ അങ്ങനെ ഇങ്ങനെള്ള ആൾക്കാര് അടുത്തുണ്ടെങ്കി അതൊരു വലിയ പുണ്യവാ അങ്ങനെള്ള ആൾക്കാരെ കിട്ടത്തില്ല നമ്മളെ പരിസരത്തുള്ളെ
പിന്നെ വേറെര് വീട്ടില് അവര് അവരാണെങ്കി എന്ത് വക അവര് ക്കെ കൊണ്ടുവന്നാലും എനിക്ക് തരും
ആഹ്
എന്ത് സാധനയിരുന്നാലും പ്പൊ അവര് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇഷ്ടം പോലെ വളർത്തി എടുത്തേക്ക്‌ന്ന് ഈ പാമ്പിന്റെ പേ പേടി പറഞ്ഞ പ്പൊ അവ പറഞ്ഞയ്യോ എനിക്ക് പേടിയാവുന്നല്ലോന്ന് എന്തായാലും ഇപ്പൊ കാ നിറഞ്ഞ കിടക്കണ് അതെല്ലാം വിളവെടുത്തിട്ട്
മക്കളൊക്കെ ഒള്ള ഏരിയാന്നോ
ആഹ് ഇവിടെയുണ്ട് ഇല്ലാന്നില്ല
ഉം പവനെ ഈ കാട് കേറി കെടക്ക്‌ന്ന വസ്തുവൊക്കെയുണ്ടോ അവടെ
എഎൻറെ എന്റെ വീടിന്റെ ഫ്രണ്ടില് കൊർച്ച് കാടുണ്ട് അത് ഉ പശുള്ളോര് വന്നൊക്കെ അർത്ത് പർചൊണ്ട് പോകുമ്പകൊഴപ്പല്ല പ്പൊ ഈ മഴ തൊടരെ പിടിച്ചപ്പോ ഭയങ്കര കാടായി
ആഹ് ഹ അതൊക്കെ ചെത്തി ആരെലും നിർത്തി ഒകെയ് ത്തിവാരാ അല്ലെങ്കി സമയം കിട്ടുമ്പോ
ല്ല അവരടുത്ത് പറഞ്ഞ് ഇതൊന്ന് ചെയ്തെരാ അല്ല ഇപ്പഎന്തോരു ഓപ്ഷൻ ഉണ്ടോെന്നൊക്കെ പറയണ കേട്ടെ
ഈ കാട് കേറി കിടക്ക്‌ന്ന പറമ്പുൾ വൃത്തിയാ അവര് വൃത്തിയാക്കിയില്ലെങ്കി പരാതിപ്പെട്ടാൽ മതിയെന്ന്
ആ ഈ പഞ്ചായത്ത് അതാണോ ഇത് എന്താ കരവടച്ച് രസീദ് കൊടുത്ത ഇത്
ആ അത് തൊഴിലുറപ്പ് ചെയ്യുന്നവരതാണ് അതല്ല ആഹ അതല്ല അല്ലാതെ ഈ വീടിന്റെ വീടിന്റെ ഉം വീട്‌ അടുത്ത പെരയിടത്തിന്റെ തെങ്ങായാലും മാവായാലും വീട് അടു അടുത്ത പെരയിടത്തിലെ വീട്ടിലോട്ട് ചാഞ്ഞ് കടക്ക്‌ന്നെങ്കി വെട്ട അവര് വെട്ടി കളഞ്ഞില്ലെങ്കി പരാതി പഞ്ചായത്തിൽ പറഞ്ഞാതിന്ന് തോന്നുണു
അത് ശരിയാ നമ്മളിപ്പോ നമ്മടെ വീട് നമ്മളൊരു വീട്ടി താമസിക്ക്‌ തൊട്ടപ്പുറത്ത് കൊർച്ച് പ്പണ്ടെങ്കിലെ അത് നിറച്ച് പോച്ചയൊക്കെ കേറി കെടന്ന് കഴിഞ്ഞ് നമു രിക്കും ഭയങ്കര പ്രശ്നം കാര്യ ഇതിനകത്ത് എല്ലാം ഇ
താധ്യയം അവര് പറഞ്ഞന്ന് വെച്ചാ അവര് പറയുക അവര് ചെയ്തില്ലാങ്കി പഞ്ചായത്തിൽ വന്ന് പറഞ്ഞ അവര് ചെയ്തിട്ട് ആ വസ് തുവിന്റെ ഉടേയന്റെന്ന് അവര് കാശുവെടിക്കുന്നാണ് പറ
ആ അങ്ങനാ പഞ്ചായത്തിന്റെ നെയമം
ആ പ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ
അ ഇപ്പ എല്ലാത്തിനും അന്നേരം തന്നെ ഇതൊണ്ട് സൊല്യൂഷനുണ്ടല്ലോ പഴെ പോലെ ഒന്നും അല്ലല്ലോ.
ദേ ഇപ്പൊരുനേരം വൺ ബസ്സിന് പോയ പൈസ കൊടുക്കണ്ട ഫ്രീ ആയിട്ട് കൊണ്ടാക്കിതരും.
ആഹ്. പിന്നെ എത്ര മക്കളുണ്ട്?
എനിക്ക് ഒരു മോൻ.
മനോ പഠിക്കാന്നോ? അതോ
ഇല്ല അവന് ഇരുവത്താറ് വയസ്സായി.
ആഹ് ജോലിയായിരിക്കും.
ജോലിയുംല്ല.
പഠിച്ചിട്ടൊക്കെ നിക്ക്യാന്നോ?
ആഹ് പ്ലസ്, ടു വര് പ്ലസ്, ടു, ഐ, ടി ഒക്കെ പോയിട്ട് നിക്കുന്നു.
ആഹ് ആഹ് അവന്ന് ജോലിയൊക്കെ ശ്രമിച്ചാ കിട്ടണ്ടതാന്നല്ലോ?
ആഹ് ജോ ഇവിടെ ഒരു കമ്പനി പൊയ്ക്കൊണ്ടിരുന്നന്നെ പക്ഷെ ആ കമ്പനി അവര് ഇപ്പൊ ഇവിട്ന്ന് മാറി ബാംഗ്ലൂര് പോ അപ്പൊ അവര് പറഞ്ഞ് ഇവനേയും ചെല്ലാൻ പർഞ്ഞ് അവിട്ത്തെ വർക്കല്ല ഇവന അറിയാന്നുള്ളോണ്ട് ഇവനെയും കുടിച്ചെല്ലാം പറഞ്ഞു അപ്പം അവൻ പറഞ്ഞ് ഞാൻ വര്ന്നില്ല. ആഹ്. ദൂര ആയോണ്ട് വര്ന്നില്ലന്ന് പർഞ്.
ആഹ് ശരിയാ ആഹ് നാട്ടി പിന്നെ ഇതായ ആഹ് റ്റുള്ളവരെ പുറത്തോട്ടൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധി
കമ്പനി വരുന്നു ലുലു മാള് കണക്കെ ഒരു കമ്പനി വരുന്നു അപ്പൊ അവിടെ കേറാൻ പറഞ്ഞൊണ്ടൊക്കെ നിക്ക്യുന്നു.
ആഹ് ആ ആ ആഹ് ലുലുമാള് ലുലുമാളുണ്ടോ അവിടെ?
ആ ഇവടെ ഇവ്ട്‌ന്ന് ഇ ആഹ് ഇവിട്ന്നൊര് ഇരുപത്തിയെട്ടില് എന്തോ ആണോ തോന്ന് ലുലു മളി പോണേന്.
പേ ഇവിടെ എയർപോർട്ടിന്റെ അട്ത്തല്ലേ ലൂലൂമാളുള്ളേ?
ആഹ് അതും കയ്ഞ്ഞ് കൊർച്ച് പോണം.
ആഹ് ഞങ്ങള് എന്റെ ആങ്ങള വന്നപ്പം ഞങ്ങള് അത് ഫ്രണ്ടി കൂടെ വന്നു അന്നെരം എന്നോട് പർഞ് ആഹ് കേറുന്നോന്ന് ചോയ്ച്ചപ്പോ ഞാൻ പർഞ്ഞ് ആ കേറാന്ന് പറഞ്ഞ പിന്നെ എന്നിട്ട് പുള്ളി കേറുപ്പന്നെ പറഞ് ആങ്ങള പർഞ് അയ്ന് ‌നമുക്ക് പിന്നെ ഒരു ദിവസം വരാംന്ന് പർഞ് ഞങ്ങളിങ്ങ് പോര്‌ന്ന് പക്ഷെ പോവാൻ പ കേറീല്ല പിന്നെ പോവാന്നൊക്കെ പർഞ്ഞി പോന്ന് പിന്നെ അവിടെ വന്ന് സമയൊന്നും കിട്ടില്ല പിന്നെ അതൊരു യാ ത്ര ഇല്ല്യ ഇവടെ വൈറ്റ് വന്ന്ട്ട് പോണങ്കി രണ്ട് രണ്ടര അല്ല മൂന്ന് മണിക്കൂറൊക്കെ വേണം.
വേണം ഉം.
അവിടുന്ന് അങ്ങോട്ട് വരാനൊക്കെ അപ്പം അങ്ങനെ പിന്നങ്ങ് മടിച്ച്.
ഉം അപ്പൊ ഇതുവരെ അവ്ടെ പോയിട്ടില്ലേ ലുലൂ മാളില്?
ഇല്ല ആഹ് പോയ്ട്ടില്ല പോണോന്നൊക്കെ ഇങ്ങനെ ആലോയ് ആഗ്രഹണ്ട് പക്ഷെ? ആഹ് എല്ലാരും കൂടെ നമ്മൾ മാത്രം വിചാരിച്ചോണ്ട് കാര്യല്ലല്ലെ എല്ലാരും വിചാരിക്കണ്ടേ.
എപ്പഴും വീട്ടി തന്നെല്ലേ?
ആഹ് വീട്ടിതന്നെ വീട്ടില് ചെറീയൊരു തയ്യലൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ത യ്ച്ചിങ്ങനെ ഇരിക്കും പിന്നെ മോള് വർ ക്ക് ആഹ് അങ്ങനെ വല്ല്യ വർക്കൊന്നും ആയിട്ടില്ല പിന്നെ വീട്ടിലുള്ളതൊക്കെ ഇങ്ങനെ തയ്ക്കും. പിന്നെ എന്റെ മോടെ ശീച്ചേഴ്സൊക്കെ വർക്കൊക്കെ തരാറൊണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ എങ്ങനെ ആ അതൊക്കെ എങ്ങനെ ഇരുന്ന് തയ്ച്ചൊക്കെ ഇരിക്കും തൈ അത്യാവശ്യം തയ്ക്കാനൊക്കെ അറിയാം കൊറച്ച് ഡിസൈൻ വർക്കും കാര്യങ്ങളും ഒക്കെ അറിയാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നേരി ആ ചുരിദാറ് തയ്ക്കും പിന്നെ കൊറച്ച് നേരത്തെ കൊറച്ച് തുണിയെടുത്ത് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അയിനത്ത് വർക്കൊക്കെ ചെയ്ത് കൊടുതര്ന്ന് അപ്പ ന ല്ലെ ആ നല്ലതായിരുന്നു അപ്പൊ എല്ലാർക്കും ഇഷ്ടപ്പെട്ട് പിന്നെ അതിന് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ കൊറച്ച് തുണി എടുത്ത് വെക്കാന്ന് കരുതിയൊരു കൊറച്ച് നൈറ്റി ഒക്കെ എടുത്ത് വീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കച്ചവടം ആ നൈറ്റി ൻ അല്ലല്ല നൈറ്റ് റ്റി റെഡിമെയ്ഡ് നൈറ്റി എടുത്തിട്ട് വിൽക്കാനായിട്ട് വരും ആ വർക്കല്ലാ എല്ലാം തന്നെ നൈറ്റി ആയിട്ട് തന്നെ ഉപോഗ
ആഹ് ആഹ്
ആഹ് ഓഹൊ ഹോൾസൈലെക്കെഎട്ത്ത്ട്ടെ
ച്ചെ ആഹ് ആഹ്
ആഹ് അങ്ങനൊക്കെ വിക്കുവാര്ന്നു പിന്നെ ആഹ് കൊർ കൊറ്ച്ചൂടിരിക്കു അന്നെട്ത്തോണ്ട് വന്നത് അവിടെരിക്കുവാ ആ കൊടുത്തേ കൊട്ത്തില്ല പിന്നെ അറിഞ്ഞട്ട് ഓരോര്ത്തര് വന്നട്ട് ചോയ്ക്കും ആ നൈറ്റി ഉണ്ടെങ്കി തരാൻപറ അങ്ങനെപിന്നെ കാണിക്കുമ്പോ അവർക്കൊ എന്തായ്ലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഒ ന്നൊരണ്ടോ ഒക്കെ എടുത്തോണ്ടൊവും ആഹ് അ അങ്ങനെ ക്കെ ആ ചെറിയെചെറിയെ പരിപാടിയൊക്കെയായിട്ടിരിക്കുന്ന് പിന്നെപ്പൊ തയ്യലൊക്കപൊറത്ത്ന്ന് കിട്ടിയാരുന്നെങ്കി നല്ലെയാരുന്ന് ആഹ് തയ്ക്കാ നമ്മുക്ക് പറ്റും പത്ത് പയിസ്സായിത് കിട്ടും ആഴച്ച ഇത് ആരുംഅങ്ങനെ ഉമ്മ്ന്ന്ച്ച എല്ലാടൊങ്ങ് തയ്യക്കാരാ ഏആ അന്നേരംനിന്ന നമ്മളെങ്ങനെ പുതിയതയ്യക്കാര് വരുമ്പോ നമ്മളെ അവര് ആ മൈന്റെയ്യാത്തില്ലേ എസ് ആഹ് സ്ഥിരമായിട്ടിങ്ങനെ തയ്ക്കുന്ന ആൾക്കാര് കാണുവല്ലോ ഇപ്പെനിക്ക് ഞാൻ തന്നെ ഒരു തുണിയൊരാൾക്കൊട് ത്ത് തയ്ച്ച്കഴിഞ്ഞ അവർക്ക് അവര് നല്ലയിടെതയ്ക്കുന്നെ പിന്നെനമ്മള് അവർക്കല്ലേകൊട്ക്കത്തൊള്ളു വേറെര്ട് ത്ത്കൊട്ക്കാൻ നിക്കത്തില്ലല്ലോ ആഹ് അങ്ങനെ ഇവിടൊക്കെ ഒണ്ട് നല്ല തയ്യക്കാര് എന്റെ വീട്ടിന്റെ ഓപ്പോസിറ്റ് ഒരു തയ്യക്കാരി ഇണ്ട് പിന്നെ എന്റെ വീടിന്റെ തെക്കേപ്പൊറത്തൊരു തൈയ്യക്ക
അങ്ങോട്ടൊക്കെ പോകത്തോള് തെക്കേപറത്ത് അവരൊക്കെന്ന് വെച്ച് കഴിഞ്ഞാ വർഷങ്ങളാട്ടിരുന്ന് തയിക്കുന്ന ആൾ ക്കാരാപ്പൊ ആ നമ്മള്പ്പോ അവരോട് ആഹ് ആഹ് അമ്മക്കാരുംകൊണ്ട് തരാ തരത്തില്ല എല്ലാരും അങ്ങോട്ടല്ലേ കൊണ്ട്കൊട്ക്കുന്നത്
ആഹ് പണ്ട്മുതലേ അവര് കൊട്ത്ത് തയ്ക്കണൊരായോണ്ട
ആഹ് അതെ അതെ ആ അത ഷെയ്പ്പൊക്കെ അടിക്കാൻ തന്നെ കിട്ടിയാമതി അത് നല്ല പൈസകിട്ടും അത്പഷെ അതിന് പോലും മ്മളട്ത്താരും
ഇവിടെ ഇനി മുപ്പത് രൂപയോ അമ്പത് രൂപയൊക്കെ ആണെന്ന് തോന്നുന്നു
ആന്നാന്ന് ഇവിടെ ഷെയ്പ്പ് അടിക്കുന്നതിന് മുപ്പത് അമ്പതൊക്കെയാ പക്ഷെ നമ്മള് ഇതുവരെ അങ്ങനെ ചെയ്യാൻ ഇവിടെ വീട്ടിലെങ്ങും ഇത് വരെ ഒരവസരം കിട്ടിയിട്ടില്ല പിന്നെ എന്റെ അ അപ്പച്ചിക്കൊരു കടയുണ്ടാരുന്നു തയ്യലിന്റെ അപ്പൊ ഞാൻ പുള്ളി ആഹ് പുള്ളി ക്കാരീടെ കൂടെ ഞാനവിടെ പോയി ഇരിക്കും അന്നേരം ആ പുള്ളിക്കാരി തയ്ക്കുന്നതൊക്കെ പിന്നെ എനിക്ക് കൊറച്ച് കാര്യങ്ങളൂടൊക്കെ അല്ല അല്ലാതെ ഞാൻ പോയി കൊറൊച്ചൊരു ഒരു മാസം പോയി പഠിച്ചതേയുള്ളൂ അല്ലാ ചുരിദാറ് മാത്രം പോയി പഠിച്ച് പിന്നെ അപ്പച്ചി ഇങ്ങനെ വിളിച്ചപ്പോ ഞാൻ എടക്കൊക്കെ പോയി അപ്പച്ചിയുടെ കൂടെ ഇരുന്ന് തയ്യലൊക്കെ ഇങ്ങനെ പാ പഠിക്കണ് ആഹ് ഇപ്പൊ പുള്ളിക്കാരി എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരുവൊക്കെ ചെയ്യും അപ്പോ നമുക്കത് വെഷമവില്ലല്ലോ അങ്ങനെക്കെയുള്ള ആഹ് എന്നാ ശെരിയെന്നാ
ആഹ് ശെരി ആഹ്